ഹലോ കേക്കുന്നില്ലേ?
ആഹ് കേക്കാം, കേക്കാം.
ആഹ് എന്താ വിശേഷം?
മ് സുഖായിട്ടിരിക്കുന്നു, അവിടെയോ?
സുഖം.
ഉം ആഹ് കഴിച്ചോ?
ആഹ് ചായ കുടിച്ചു, ആ ഇപ്പം കഴിച്ചു.
ആഹ് ഹ് ഹ് ആഹ് ആ കഴിച്ചു കഴിച്ചു.
ആഹ് എന്താ ഇണ്ടാക്കിയയെ ബ്രേക്ഫാസ്റ്റ്?
രാവിലെ ദോശ ഉണ്ടാക്കി. പിന്നെ ആഹ് ചമ്മന്തി
ആ ആഹ്
ആഹ് അവിടെയോ?
ഏഹ് ഇവിടെ ദോശയന്നാ ദോശയും ചിക്കൻ കറിയും ഉണ്ടായെ. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയൊണ്ട് ആഹ് ഹൗസ് വൈഫ്. നിങ്ങളോ?
ആ ഞാന് ഹൗസ് വൈഫാ ആ കുഞ്ഞ് സ്കൂളിൽ പോയി ആ ഞാൻ വീട്ടിൽ തന്നെയാണ്
ആ് ഞാൻ മോന സ്കൂള അയച്ചു അവിടെ കൊണ്ടള കൊണ്ട വിട്ട് വീടിനടുത്തന്നെയാ ആ എ പിന്ന വന്ന് കഴിട്ട് ഞാൻ കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെ അലക്കാന ഉണ്ടായിന് അല ഇട്ട് മഴയണ്ടന്ന്
ആഹാ ഇവിടെയും ചെറുതായിട്ട് എന്ത
ആ ആ പിന്നെ വേറെന്ത വി ശേഷം ഹലോ ഹലോ കേക്കുന്നില്ലേ
അ
ആ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെയോ
ആഹ് ഉച്ചത്തക്ക ആായി ആ ലെമൺ റൈസ് വെച്ചിരുന്നു
അന്ത
ലെമൺ റൈസ് ലെമൺ വിിച്ചിട്ട്
ആആ
ആഅത്ണ്ടാക്കിയ ആ ഉച്ചക്ക് അതാ
അതാ അതപ്പ സിമ്പിൾല്ലല്ലേ
ആ തെ യതെ
ആ ആ
പെട്ടണ്ട ആഹ അതിന് വലിയ ട്കറിയൊന്നും വേണ്ട അതല്ല സൈഡ് ഡിഷ് ആയിട്ട് വല്ല പൊട്ടട്ടോ ഫ്രൈയോ അങ്ങനെ എന്തെങ്കലുക്കെ ണ്ടാക്കും
അതെ അതെ ആ ആഅതെങ്ങനെ നെ ഉണ്ടാക്ക
അത് ച എണ് ഒരു ചട്ടി വെച്ചിട്ട് ഏത് എണ്ണ ഓയ്ച്ചിട്ട് ക കടലപ്പരിപ്പ് കപ്പലണ്ടി പിന്നെ ഉഴന്ന് പരിപ്പ് അതെല്ലാം കൊണ്ടിട്ട് അല്ല കടക് പൊട്ടിച്ചിട്ട് ആ് ആ് കറിവ കുടിച്ചിട്ട് ഇതെല്ലാം കൂടിട്ട് ഒന്ന ചെറട്ട മോപ്പിച്ചിട്ട് പിന്നെ മറ്റൊരു മുളക് കറിവേപ്പിലക്കെ ഇട്ടിട്ട് പിന്നെ കൊറച്ച് കായപ്പൊടി ആണേ അത് വിട്ട് നന്നായിട് ട്ട് മൂപ്പിച്ചിട്ട്
ആആ
പിന്നെ ആ ഇത് ഉ ചോ കൊറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അോ കുറച്ച മതി ഒരു കളറിന് വേണ്ടി മാ
ആ മനസ്സിലായി
റൈസ് ഇട്ടിട്ട് അ നാരങ്ങ വിഴിഞ്ഞെടുത്താൽ മതി
അതെ അപ്പം ഏത് റൈസ ഉപയോഗിക്കാ
അപ്പൊ പൊന്നിയോ അങ്ങനെ വെള്ളരിയോ അങ്ങനെ എന്ത് വെള്ളരിയോ ഉപയോഗിക്കാൻ നല്ലതാ
ആഹ ആഹ് മന കട്ടി കൊറഞ്ഞരിയല്ലേ കുഞ്ഞരിയല്ലേ
ആ കുഞ്ഞരി ആ അതാണെങ്കിൽ നല്ല ടേസ്റ്റ് അ ഉണ്ടാക്കിട്ടില്ല കൊഴപ്പില്ലായിരിക്കും ഹ് ഈ ഈ പൊന്നേരി അങ്ങനത്തെൊക്കെ അരില്ലേ
മനസില കുനി കുഞ്ഞി അരി
കുഞ്ഞുിന അതില ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല
അതെ അതെ ആ ആ ആ ഇതുവരെണ്ടാകി ഇത് ഇതുവരെണ്ടാക്കി കേട്ട ണ്ട് അങ്ങനെ ഇണ്ടാക്കാം ആ ആകുട്ടികൾക്കെ ഭയങ്കര ഇഷ്ടാ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ കേക്കുന്നില്ലേ അവിടെ റേഞ്ച് കൊറവ്ന്നല്ലേ ഹലോ ഹലോ ഹലോ